ഹലോ ഹലോ
ആഹ്എന്തൊക്കെ
എന്താ അല്ല അർത്താനം അങ്ങനെ പോണണ്ട് എന്തൊക്കെയ എൻന്റെ അർത്താനം
സുഖമാണ് കൊറെ ദിവസം ആയല്ലോവിളിച്ചിട്ട്
ആഹ് കൊറേ ദിവസായിപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും മുളില്ല ഒന്നുംല്ല ഉ പിന്നെ എന്തക്ക ഏ സുഖലായിന്നുല്ല അങ്ങനെ ഓരോരോ അതിക്കൂടി അങ്ങനെ മറക്കും
ആഹ്
മുൾച്ചാ മർക്കും അങ്ങനെ
ആഹ്
ഓരോര അത് കൂടി അങ്ങനെ പോകവും
ഭക്ഷണം കഴിക്കാനായോ
ഭക്ഷണം കഴിക്കാന ആവണോ ഉണ്ടാക്കൊണ്ടിരിക്കണള്ളൂ ഉ പിന്നെന്നാ കുട്ടികളൊക്കെ പോയി ആന്റെ റെഡി ആയോ ഫുഡൊക്കെ റെഡിയായോ
എന്റെ ഫുഡ് റെഡി ആയിട്ടൊന്നുമില്ല
നാഹ ഹ ഹ മക്കള് സ്കൂളി പോയിട്ടുണ്ടാവില്ലേ
ആഹ് ഒരാള് പോയി ഒരാൾ വിടല്ല അങ്ങനെയൊക്കെയണ്
ഹ് ഹ് ഹ്
വീട്ട് പോയിന്നോ
വീട്ടക്ക് ഇപ്പൊ കൊറച്ചസം ആയി പോയിട്ട്
ആഹ്
കൊറച്ചായി പിന്നെ മറ്റേ ഫ്രണ്ട്സുകളൊക്കെ കാണലുണ്ടോ
ഫ്രണ്ട്സുകള ചെലലൊക്കെ ഏതെങ്കിലും സമയത്ത് എവിടെ ദൂരൊക്കെ പോകുമ്പോക്കെ കാണും
ഒക്ക ഓരോരോ തിരക്ക കുടക്കാറല്ലേ
ഉ പിന്നെ കോളയ്യും അങ്ങനെത്തന്നെ ഉള്ളു വാട്സആപ്പ് കോൾ ഉണ്ടാവും പിന്നെ ഗ്രൂപ്പിൽ ഉണ്ടാവും
ആഹ് അപ്പൊ ങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ടും ഇന്തായിറ്റൊക്കെങ്ങനെ ഇരിക്കൂല
ഉം അങ്ങനെ ചെയ്യും
ആഹ്
അല്ല ഓരോരുത്തരും ഓരോ ജോലി കൂടെ ആയിരിക്കും ഞമ്മക്ക് പിന്നെ ജോലി ഇതൊന്നുല്ല വീട്ടു ജോലിയന്നള്ളൂ
ആഹ് വർക്ക എന്തെങ്കിലും ഉണ്ടായി പിന്നെ അങ്ങനെ ടൈമ് പോവും ഇപ്പൊന്നും ഇല്ലെങ്കിൽ അപ്പ അങ്ങനെ
ആഹ്
ഫോണിലുതിലും കളിച്ചങ്ങനെ അങ്ങനെയും സമയം കളീം ഇതിപ്പൊ പിന്നെ അതല്ലേ എല്ലാർക്കുംല്ല പണി?
ആ ഇല്ല സമയം ഒയ് വുട്ടിയാ അയ്മെ കളിച്ചുത്തിരിക്കും. ഉം
അങ്ങനെക്കെ
ഇപ്പൊ ഇങ്ങക്ക് അടിക്കാനൊക്കെ കിട്ടലുണ്ടോ?
കൊറച്ചൊക്കെ എപ്ലെയിലൊക്ക എടക്കൊക്കെങ്ങനയ്
ആ
എടക്കൊക്കങ്ങനെ അതുകൊണ്ട് പിന്നെ അങ്ങനെ ടൈമൂ പോകും അല്ലെങ്കി പൊറ്റക്കങ്ങനെ
ആഹ്
ഒന്നൂല്ലെങ്കി അപ്പൊ ഫോണിലങ്ങനെ കളിച്ച് സമയം പോവയ്ക്കാരം അ എന്തേലും ഉണ്ടെയ് ന്നാ അഹ് മ്മക്കാണ്ട് മെനക്കെട്ടാല്
ആ അതന്നേണ് അയെന്നെ ഞാനും ചെയ്യല് ഇല്ലെന്ന് - ഒയിവില്ല സമയം ഫോണിൽ എന്തെങ്കിലും കണ്ട വരുമ്പോ എന്തെങ്കിലും ഇണ്ടാക്കണതിൽ ഉം ഭക്ഷണം ഉണ്ടാക്കണ കണ്ടൊണ്ടിരിക്കും.
അതന്നേണെയ്
പിന്നെ അയില് നോക്കിക്കെ എന്തേങ്കിലൊക്കെ ചെയ്യും അതൊക്കെ തന്നെ.
വേറെന്തൊക്കെ?
വേറെ കൊഴപ്പൊന്നുല്ല ങ്ങള് സ്കോളർഷിപ്പിന് അങ്ങനെ എന്തേലും എഴുതി കൊടുത്തോ പെണ്ണിന്?
പെണ്ണിന് ഇപ്പൊ പ്ലസ്ടുവിന്റെത് എഴതി കൊടുത്തിട്ടില്ല.
ഇല്ല്യ?
മ്മ് ഉം ഉണ്ട്ന്ന് അയ്ലിങ്ങനെ പറീണ്‌ ണ്ട് പക്ഷെ എന്താ കിട്ടോ ല്ലേന്നാവോ.
ആ അതന്നെ ഇന്നാളൊന്ന് ഓൽക്ക് എഴുതി കൊടു തീന്നു രണ്ടു മാസറ്റെ കിട്ടി കാശ് പിന്നെ കിട്ടിയതൂല്ല.
ആർക്ക്‌ ബൾക്കോ രണ്ടാമത്തോൾക്കോ? ആഹ് അയ് ശരി.
ഇത് എന്തിന്റെപ്പൊ ഈ അന്ന് ആ ഇതിനൊക്കെ രജിസ്റ്റർ ചെയ്യണംന്ന് പറഞ്ഞീന്നു അതെ പിന്നെ പി എസ് സി ക്കൊക്കെ പി എസ് സി
ആ ആ
ആ അന്നതങ്ങനെ അയിന് പാസായി ആയിരം ഉർ പി വെച്ചിട്ടങ്ങനെ മൂന്ന് പ്രാവശ്യം കിട്ടി ഇപ്പോ ഈ പിന്നെ വോട്ടിന്റെയൊക്കെ മുമ്പായിട്ട്
അത് സരി
പിന്നെ വോട്ടിന് ശേഷം കിട്ടിട്ടൂല്ല ഇപ്പൊ പാസ്സായത് പ്പൊ മറ്റേ ലീഗാരായത് കൊണ്ടാന്നറിയില്ല ഇഞ്ഞി കി, ട്ടോന്നറിയില്ല
ആ എന്താന്നറിയില്ല
കൊടുക്ക്ണ്‌ ണ്ട് ന്നൊക്കെ പറയ്ണ്‌ണ്ട്
ആ ഇപ്പന്നാള് ഇങ്ങനെ കണ്ടു പോ അപ്പോ ഞാ അപ്പത്തിന് മുപ്പതാംന്തീയോ മുപ്പതാംതിയതി വരെള്ളൂന്നോ എന്തോ ഇതിലങ്ങനെയ് ഉം ഉം ആ കാണിച്ചീനു അത് ഇപ്പോ പത്താം ക്ലാസും പ്ലസ് ടും കൈഞ്ഞോൽക്ക് എന്തായി
ആഹ് ആഹ് അത് മുപ്പത് ഏഹ് എത്രയാ വയസ് ഒരു പതിനഞ് പതിനെട്ട് വയസ്സ്
ആഹ് അതാണ് അത് എനിക്കറിയില്ല അത് ശരി അത് വേറെയിക്കാരംന്നല്ലേ
അത് വേറെ വരുന്ന
ആഹ് ആഹ് അതന്താണ് ആഹ് അത് ഞാൻ കണ്ടിട്ടില്ല ഇത് പത്താം ക്ലാസ്സും പ്ലസ് ടും കഴിഞ്ഞ് എമ്പത് ശതമാനത്തിന്റെ മേലെ മാർക്കിള്ള കുട്ടികൾക്ക് ന്നറഞ്ഞങ്ങാണ്ടെയ്
ആഹ് ആഹ്
അത് ഇത്തരാന്തീ വരെയുള്ളൂ ലാസ്റ്റ് ഡേയ്റ്റ് ഇത്തരാന്തീ ആണേന്നും പറഞ്ഞു അപ്പ ത്തിനി ഇപ്പ എന്തൊക്കെ കടലാസ് ഇല്ല കൊടുത്തില്ല അപ്പത്തിന് കൊടുത്തട്ടില്ല ലാസ്റ്റ് ദിവസാ കണ്ടിക്ക്ണ് ഏഹ് കിട്ടോന്നാ ആഹ് കി മാർ‌ക്കിൺ അഹ് അതിണ്ട് പക്ഷെ ആ അപ്പത്തിന് ഡെയ്റ്റെ അയിന നോരോരൊ കടലാസുകള് ശരിയാക്കാ ഇണ്ടായിന്നു അതൊന്നും ശരിയാക്കിയിട്ടും ഇല്ല വരുമാന സർട്ടിഫിക്കറ്റ് ഇണ്ടാക്കണം അങ്ങനെ ഓരോരൊ ഇതുകൾ ഇണ്ടാക്കണം അയ്നൊക്കെ ടൈമ് വേണ്ടെ ലാസ്റ്റാ കണ്ടതേയ് അത് വരെ കണ്ടതും ഇല്ല കിട്ടോ ഇല്ലെയോന്ന് പോയി അറിയോ കൊടുത്തോക്കിയാലൊള്ളതൊ ഇപ്പോ പത്താം ക്ലാസ്സിത്തത് ഇത് വരെയും കിട്ടിയിട്ടില്ല പത്താം ക്ലാസ്സീന്നന്ന് എഴുതി കൊടുത്തതേ
ആഹ് അത് ചെ അത്‌ ചെലപ്പോ ഇപ്പൊ കി ട്ടലിണ്ടാവൂല്ല അത് ഇന്റെ രണ്ട് വല്ല്യവൾക്ക് എത്രെയാ ര ഒര് രണ്ട് കൊല്ലോ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാ കിട്ടിയത് ഒരു അയ്യായിരം രൂപയോ അങ്ങനെ എന്തോ കിട്ടി ഒരു പ്രാവശ്യം
ക്കതുപോലെ അന്ന് എഴുതി കൊടുത്തുക്ക്ണു പക്ഷെ ഇതുവരെയും എത്തിയിട്ടൊന്നുല്ല ഇനി കിട്ടോയിക്കാരം
ആഹ്
ഇതിപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികള് അല്ലെ പ്ലസ് ടു കഴിഞ്ഞ കു ട്ടിയള് അങ്ങനേണ് ഇപ്പിത് കണ്ടത് പക്ഷെ അപ്പത്തിന് ഡേയ്റ്റ് കഴിയുവേം ചെയ്ത് മുപ്പതാംന്തി വരെയുള്ളൂ ഡേയ് റ്റ് അന്ന് അയിന്റെ തലേന്നൊക്കെയാണ് കണ്ടതും
ആഹ് ആഹ്
പിന്നെ ഇപ്പോള് ഇവടെ ഇല്ലേനും കടലാസുകള് ശരിയാക്കാനും ഓൾക്ക് പോകും ഓള് പോകും ചെയ്തു ഇപ്പ എന്തിനെലും വാണങ്കിലെയ് അപ്പൊ പിന്നെ ആഹ് അപ്പൊ അയ്ന് നോക്കിയതു ഇല്ല പക്ഷെ പിന്നാ വരുമാന സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വേണന്ന് പറഞ്ഞു ജാതി സർട്ടിഫിക്കറ്റ് പരും അതൊക്കെ കിട്ടണെ തന്നെ പെട്ടെന്നെയ്
ആഹ് അതന്നെ
അയില് പിന്നെ ഇതായത് അപ്പത്തിന് ഡേറ്റ് കഴിയും ചെയ്തു കൊർച്ച് ദിവസം ഡേറ്റിണ്ടെങ്കിന്നപ്പ അതേ
ആഹ് ആഹ്
എന്തേലൊക്കെ കേട്ടായിനോ അപ്പത്തിന് ഡെയ്റ്റ് കഴിയേം ചെയ്ത് ഉം
ഉം വർ‌ക്കിപ്പിഞ്ഞി കിട്ടോന്നറിയില്ല എന്തായാലും അന്ന് കൊടുത്തിട്ടീന്ന് കിട്ടിയപ്പൊ ഒരു കാര്യന്നു ഓളിപ്പ ഹോസ്റ്റൽല് നിക്കുമ്പ എന്തെങ്കിലും
ആഹ് അതന്നെണ് കിട്ടിയപ്പൊരു കിട്ടിയപ്പൊ ഒരു കാര്യം തന്നെയാണ് എത്ര ആയാലും അഞ്ഞൂറെങ്കി അഞ്ഞൂറ് മാസം കിട്ടിയാലും അതൊരു ഉപകാരം തന്നേണ്
പിന്നൊരു യാത്ര അങ്ങട്ടും ഇങ്ങട്ടും ചെയ്യുമ്പോ അയിന്റെ ചാർജും ഭ പിന്നലൊക്കെ ഉപകാരയിരുന്നു പ്പൊ അത്പ്പോ
അങ്ങനെയാണ് ഇപ്പ അയിന്റെതള്
അയ്പ്പൊ ഞങ്ങളോട അടുത്തിലാ വർ ന്റ് കുട്ടെളൊക്കെ കൊടുത്തക്കുന്നു അവർക്കൊക്കെ കിട്ടി പക്ഷെ ഇപ്പൊ ഈ എലക്ഷൻ കഴിഞി ശേഷം അത് വന്നിട്ടില്ല
കിട്ടിയതുല്ലല്ലെ ആഹ് ശരി ആഹ്
ഇനിപ്പോ വേറെന്തോര് ക്ഷ മറ്റേത്ണ്ട്ന്ന് പറിണെട്ടിന്നല്ലോ ആയിരം രൂപന്റെ ആ അതിന്റെ ആയിട്ടില്ല തോന്നൂല്ലേ
അതെന്തിന്റെ
ആയിരം രൂപ ഈ പഠിക്ണ കുട്ടെൾക്ക് കോളേജിൽ പഠിക്ക്ണ കു ട്ടിക്കൊക്കെ പറഞ്ട്ട്
ഇണ്ട്ല്ലേ ആഹ്
അഹ് ഇണ്ട് തൊന്ന്ണ് അയ്പ്പോ അക്ഷയ്ല് ചോയ് ചൊയ്ച്ച് നേക്കണം അയിനെ പറ്റിട്ട് അയിന്റെ എന്തേലും ശരിയായിക്ണോന്ന്
ഇങ്ങള് അറിയിച്ചൊണ്ടു ട്ടോ
ആഹ് അയ് ഞാൻ പറയണ്ട് ഞാൻ ഇപ്പ അങ്ങനെ എന്തേിലും ഉണ്ടെങ്കി ഇവടെ അടുത്തിലെന്റെ ഫ്രൻസിനോ ഒലോടൊക്കെ പറയല്ണ്ട് അവര് എന്തോലും ഉണ്ടെങ്കിൽ ഇങ്ങട്ടും പറഞ് തരും
ആഹ് അതന്നെ എന്തേലും ഉണ്ടെങ്കിൽ അങ്ങനെ അറിചൊണ്ടു
അങ്ങനെ പറയലാണ് അല്ലാതെപ്പോ
ആഹ് പിന്നെ നമ്മക്ക് അക്ഷയിലും ഇതിലൊക്കെ പോയി നോക്കിയാലേ അറിയാലോ ചോദിച്ചോക്കാ അഹ് ചോദിച്ചാൽ മതിയൊ അല്ല അങ്ങനത്തെ എന്തേലും ഇത് ഇണ്ടെങ്കില്
ആഹ് അതന്നെ
അങ്ങനെ
ആഹ് പിന്നെ വേറെന്തോ അങ്ങനെ പോക്ണ്ട് സുഖാണ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞോ
കുളി കഴിയണോള്ളൂ കുളി കഴിഞ്ഞിട്ട് മായ കുളിക്കാന്ന് തോന്നൂല മായ ഇണ്ടേ അവിടെ
ആ ഇബടെ ഇപ്പല്ല ഇവര് സ്കൂൾ പോണ സമയത്തല്ല നല്ല മയ പെയ്തീനി
ആഹ്
ഇപ്പോ വർന്ന സമയത്തയ്കാരം മയ അയിന്റെ വാക്കി അല്ലയ് ഓന് നടന്ന്ട്ട് ട്ടെന്നെ പോവല് ഇവ്ടെ അടുത്താണ് കൊർ ആ അപ്പം പ്പോ കൂട്ടുകാരൊക്കെ ഇണ്ട് ഇവടന്ന് പോവൻ പിന്നെ അങ്ങനെ പോവലാ മറ്റേ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ പോയിന്ന്
അഹ് ശരി ആ ആ അടുത്താവുബൊ പിന്നെ കൊഴപ്പല്ല
ഉം മദ്രാസക്ക് പോകുമ്പോളും രാവിലെ അത് പിന്നെ ഒരാറുമണിക്കവുമ്പോ നല്ല പ്രശ്നെയ്ന്നു ഈ പാടത്കൂടി അങ്ങനെയൊക്കെ പോണ്ടതെയ്ന്നു എന്തായാലും മറ്റോർതതൊക്കെ അങ്ങനെ പഠിപ്പ് കഴിഞ്ഞു ഇഞ്ഞ് ഇപ്പൊ ഇവന്റെതും കൂടി ഇണ്ട് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്
രാവിലെ നാർ ത്തെ പോവും മാണ്ടിവരുല്ലേ
ആഹ് ആറ് മണിക്ക് പോവും വാണം ഇപ്പ ഈ ഇപ്പൊ പ്രശ്നല്ല കൊറച്ച് കയ്ഞ്ഞാ ഇർ ഇർട്ട് വര്ന്ന സമയല്ലേ ആ സമയൊക്കാ അവുമ്പളാ പ്രശ്നം വര
ഇപ്പൊ പിന്നേ നേരം വെളുക്കും നാല ബാങ്ക് നേർത്തെ ആയതോണ്ടേ
ആഹ് ആഹ്
ഇപ്പൊ നാലരാവുമ്പത്തിന് വാങ്കൊട്ക്കോലോ ഇഞ്പ്പ അഞ്ച് മണി ഒക്കെ കഴിഞ്ഞ് വാങ്കൊട്ക്കുമ്പൊളെക്കേണ് ആറ് മണിക്കരാ ഇർട്ടേക്കാരം
ക്ലഷ്ണപ്പപ്പെളാ അവിടെക്കെ മദ്രസൊക്കെ വൈകുന്നേരണ്ടൊപ്പം
അല്ലല്ല ഇവടീം രാവിലിം രാവിൽ തന്നെ ഉള്ളു
ആഹ് ഇവടെ ആദ്യം വൈകുന്നേരം ഇണ്ടായിന്നു പിന്നെപ്പത്
ആഹ് ഇത് രാവിലെ തന്നേണ് ഇവിടെ ആറ് മണിക്ക് ആറ് മണി മുതലന്നെ ആറ് മണിക്കൂടുത്തെ ഈ അട്ത്ത്ള്ള കുട്ട്യേളെ കൊണ്ടയാക്കല്ണ്ട് ഇവരയ് ഓട്ടേല് കൊണ്ടവലാപ്പൊ ഉം
ഉം അയില് പോയാ ഒട്ട് കുട്ട്യേളെ കൊള്ളോ എത്ര കുട്ട്യേളെ കേറ്റാ
അയിലധികൊന്നുല്ല ഇവട്ന്ന് മൂന്നുട്ട്യേളൊള്ളൂ ഇണ്ടെങ്കിപ്പൊ നാലെണ്ണം അഞ്ചെണ്ണൊക്കെ ഇര്ത്താ
ആഹ് അങ്ങനെക്കെ ഇരിക്ക
ആഹ് ഇണ്ടെങ്കിപ്പയിനൻസരിച്ച് ഇതാവും ചിയ്യ പക്ഷെ ഇത്പൊ മൂന്ന്ട്ട്യേളൊള്ളൂ
ആഹ്
ഈ രണ്ട് മൂന്ന് പെരെത്തേയ്
ആഹ് ആഹ്‌ ആഹ് ഇന്നാലും രാവിലേ ബല് ആസ് സമയത്താവുമ്പോ
ആഹ് ആറ് മണിക്ക് കൊണ്ടയാക്കും പിന്നെ ഏഴരക്ക് ഓലേയിറ്റ്ണ്ട് വരും ആഹ് ഏഴരക്കോലേയ്റ്റ്ണ്ട് വരുമ്പള് പിന്നെ ചായുടിച്ചും ഇതാവൊക്കെ ചിയ്യും
ദൂരം പോവല്ണ്ടോ ട്രിപ്പ് പോവല്ണ്ടോ
എടക്ക് എപ്പളേലൊക്കേ കൊയപ്പൊന്നുല്ല ട്രിപ്പ് കിട്ട്യാ പോണേന് കൊയപ്പൊന്നുല്ല പക്ഷെ അങ്ങനെ ദൂരത്ത്ക്കൊന്നൊയ്
ആഹ് ആഹ്
പിന്നെ വല്ല്യെ വണ്ട്യൊക്കേണെങ്കില് അയിനൻസരിച്ചൊക്കേവും ഇങ്ങനെ ഫാമിലി ഒക്കെ അങ്ങനെ പോവുമ്പളയ് ഇത്പ്പോ ചെറിയ വണ്ടിയല്ലേ ആകെ രൺ മൂന്നാളേയെല്ലപ്പത് സരിക്ക് ഇരിക്കാൻ പറ്റാ
ഏഹ്
മറ്റേത് വൽ ഏ കൊറച്ച് ദൂരൊക്കെ ആവുമ്പോ അവനാന്റെ കുട്ട്യേളും മക്കളൊക്കെ ആ ച്ച അങ്ങനൊക്കെ പോവുമ്പളേയ്
ആഹ് ആഹ്
അത്പ്പയ്നും പറ്റൂലാ
ആഹ്
വേറെന്താ പ്രത്യേകിച്ച് ആഹ് ഭക്ഷണപ്പൊ കയിച്ചാ വരും കൊറച്ചയിഞ്ഞാ ഒര് മണി
ഉം
വേറെ പ്രത്യേകിച്ചൊന്നുംല്ലല്ലോ ഇന്നാ ഞാൻ പിന്നെ വിളിച്ചണ്ട്ട്ടോ ഇന്നാ ശെരി ഓക്കെ